എന്തക്കെണ്ട് ഏ
അലോ ഹലോ കേക്കുണ്ടോ?
ആഹ് കേക്ക്ന്ന്ണ്ട് പറയൂ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
എന്താ നല്ല വിശേഷങ്ങൾ അങ്ങനെ പോണു കുട്ടികൾ പഠിക്ക്ണൂ അങ്ങനെ പോണ്ണ്ട് അങ്ങനെ മയൊക്കെ ഉണ്ടായിരുന്നോ? കാലാവസ്ഥക്കെ എങ്ങനെ?
ഉം നല്ല മഴന്നെ ഫുൾ ടൈം
ആഹ് ഇന്ന് ഇവിടെ വല്യ മയല്ലാ ഇന്നലെ ഫുൾ ഇന്നലെ ഫുള്ള് മഴായിര്ന്നു ഇന്ന് അത്ര തന്നെല്ല
ആഹ്.
ഇന്നൊരു കൊറവൊക്കെണ്ട് ഇന്നൊരു വെള്ച്ചൊക്കെണ്ട്
അയ്ശെരി.
മ്മ് അവിടെ ഇന്ന് മയെണ്
ആഹ് ഇവടെന് മഴെന് ചെറിയെ വൈകുന്നേരം ചെറിയൊരു ഇത്ണ്ടായിനി പിന്നെ ഉം ഉം
ഇവിടെന്ന് നല്ല കുറവുണ്ട് ന ഇന്നലെക്കെ ഇരുന്നൽും മെ ന്നെന്നൊക്കെ നിക്കാ കത്ത മയാ നേരവെളുകോള മയാ പെയ്യന്നെയിനി
എഹ് ഉ ഉച്ചക്കൊക്കെ പെരുമയന് ഇവിടെ
ആഹ് ഇവിടെയൊക്കെ നല്ല കുറവുണ്ടായിരുന്നുന്ന് ഇന്നലെ എന്താ അന്തിക്കൊക്കെ എന്താ ചോറും കറിയൊക്കെ
അന്തിക്ക് പൂളണ്ട് മത്തി മുളകിട്ടതുണ്ട്
ആഹ്
ഉം അവിടെ എന്താ?
ഇവിടെ ചരങ്ങളിച്ചതും ചോറും പയരുപേരി പപ്പടക്കടകേന് ഉച്ചക്ക്ന്നൊരു കുടിരിക്കൽ ഉണ്ടായിരുന്നു അന്ന് അന്ന് രാത്രി പിന്നെ അങ്ങനെ പോയി വേശ്കുന്ണ്ട് കൂഞ്ഞു ഉച്ചക്ക് നാർത്ത ചോറ്യച്ചതാണ്
ആഹ് പരിപാടിയപ്പലെ
മ്മ് പരിപാടി അക്കളേ വേറെ എന്തൊക്കെ എന്നിട്ട് ചോറ്വെയ്ക്കാനായോ
വീട്ടില ആരൊക്കെയണ്ട്
വീട്ടില ഉമ്മ രണ്ട് മക്കള് ഹസ്ബൻഡ് നാട്ടിലില്ല
ആഹ് ആയി തൊടങ്ങനെളു
ആ എട്ട് മണിയിറ്റല്ലേള്ളൂല്ലേ ഇവിടെന്നെ ചോ ചോരയ്ക്കല് തൊടങ്ങിട്ടില്ല കുട്ടിയാൾക്ക് ചോറ് കൊടുക്കണം ഒക്കെ ചോറ് കൊടുത്തിട്ട് പിന്നെ ചോറന്നാള്ളോ അത് കഴിഞ്ഞഞ് നമ്മള് നസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിയണം
ആഹ് ഇവടി ഒരു ഒമ്പത് മണിയൊക്കെ ആവും
ആഹ്
ഉം
ഇവടി തന്നെ കടക്കുമ്പോ ഒൻപത് ഒന്ന് പറ ആഹ് പഠിക്കാ അവിടെ പഠിക്കാൻ പറയാനണ്ട് പഠിച്ചണോ എന്താ പണിന്ന്റിയില്ല ഒല് ഒപ്പംങ്ങനെ ഇരിക്കണം എന്നാല എന്ത് ചെയ്യുള്ളൂ രണ്ട അക്ഷരം വായിച്ചോള്ളൂ നമ്മള ഒപ്പ ഇുരുനകഴിഞ്ഞ നല്ലോണം
ആഹ് ചെറിയ മ ചെറിയ മക്കളാ
ആഹ് ഒരാൾ അഞ്ചിലും ഒരാൾ മൂന്നിലും ആണ്
ഒപ്പ ഇരിക്കുമ്പോ ദേഷ്യംല്ലേ പഠികാഞ്ഞ
ഞാനിട്ടു കൊടുക്കും ഞാനേ അത് ഞ ഇപ്പ ഇരുന്ന ഒന്നാ പിന്നെന്ന് തല്ലിൻന്റെ പൂരാക്കാര
ഉം ഉം ഹ്
ഞൻ ചെ നല്ലേഇറക്കര ഞാനാണ നലോ കൊടുക്കും ചെയ്യും ഇനിക്കങ്കിൽ പെട്ടെന്ന് കയറും
ആഹ് ഞാനൊക്കെട
അവിടെ എങ്ങനെ കുട്ടികള പടിക്നണ്ടോ എല്ലൊര ആ ടൈപ്പ്ന്നെയാണല്ലേ
ഇല്ല
മ്മ് എല്ല ഉ
എ പഠിക്
ഞാനായില്ലേ ഒരു മോനെേ ഉള്ളൂ ഒരു വസായിട്ട്
ആഹ് ക്കും ഇവിടെ പഠിക്കാനൊക്കെ അഴിക്കുന്നു ഒന്ന് മൂന്നാംക്ലസിലും അഞ്ചാംക്ലസില ആണ്
ഏഹ്
നല്ലോ കിട്ടുന്റെടത്ന്ന് ഓനായിട്ട് വായിച്ചാണെങ്കിൽ തല് അന്നര് പാകം കിട്ടൂല അല്ലെങ്കിൽ നല്ലലോണ്ണം കിട്ടും കേൾക്കണില്ലേ
ആഹ് ഇവിടെ ഒരുവയസായിട്ടുള്ളൂ
ആഹ് കുറുമ്പ്ണ്ടോ? കുറുമ്പുണ്ടോ കുട്ടിക്ക്ന്ന്? ഫുഡൊക്കെ കഴിക്കോ കുട്ടി?
ങ്ങക്ക് ഹലോ റൈഞ്ചിന ന്തേലും പ്രശ്നുണ്ടോന്ന്?
ഉം നമ്മൾ പറഞ്ഞ ടനെ മനസ്സിലാവാ ഞക്ക് ദേഷ്യ വരും
ക്കെന്നെ വായിച്ച ഓൾക്കെന്നെ ന്നെ പഠിക്കാനുള്ളത്തന്നെ ഉള്ളൂലേ ചെയ്യുന്നില്ല
ആഹ് കുറുംകുറുമ്പേള്ളു
ആഹ് എന്താ തിന്നാൻ കൊടുക്കൽ കുട്ടിക്ക്?
ആഹ് ആഹ് കുഴപ്പില്ല കഞ്ഞ
രായിയോ ഞാ ആഹ് കഞ്ഞി അ ച്ച ട്ടോ ഒടച്ചട്ടോ
അല്ല കഞ്ഞി നല്ല വേവിച്ചിട്ട്
മ് ഒന്ന് ജസ്റ്റ് ആ കൊടുക്കല്ലേ അങ്ങനെ എന്തേലും നല്ല രായ വര കിയത് കൊടുക്കുവോ കുർക്കൾ
ഉ ആ ആഹ് ആദ്യക്കെ പിന്നെ ഓൻ മടുത്തു ടേസ്റ്റ്ല്ലാതായി
കുട്ടികൾക്ക്ന് വേഗം മടുക്കും ആ സാധനങ്ങളൊക്കെ ആഹ് ഓൽക്കൊല പറ്റാത്തെ ബിരിയാണിന്റെ രണ്ടു വറ്റക്കെ കൊടുത്താ മതി അപ്പൊ വേവള്ളട്ച്ചു തിന്നും
ഉം രണ്ട് വയസ്സ് തിന്നാൻമട്ത്
ഈ കുറുക്ക് അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കില് കുട്ടികൾക്ക് ഇഷ്ടല്ല
ഏഹ് അത് പെട്ടെന്ന് മടുക്കും
മീൻ ഇറച്ചൊക്കെ കൊടുക്കും കുട്ടിക്ക് എല്ലാതും കൊടുക്കു മീൻ ഇറച്ചിയൊക്കെ കൊടുക്കു
ആഹ് കൊടുക്കും ഇപ്പ ങ്ങനെ എല്ലോ ങ്ങനെ നല്ല ഉടച്ചിട്ടൊക്കെ കൊടുക്ക ആ ആ അങ്ങനെ ആ അതൊക്കെ അവന ഇഷ്ടാട്ടോ അങ്ങ വനിഷ്ട്ടാ കഞ്ഞി ങ്ങനെ കുടിക്കൊന്നില്ല നമ്മളെ ന്തേലും എരുവള്ള ന്തേലുമൊക്കെ നാമച്ച് കൊടുക്കുമ്പോ അത് ങ്ങനെ
ആ തൊള്ളങ്ങനെ കൊച്ചെറുതായിട്ട ഒന്നു പൊളിക്കൂല്ലേ
ആഹ്
എങ്ങനേലക്കയിട്ട് കുട്ട്യാ ക്കെ ന്തേലൊക്കെടുക്കത്തർ തന്നെ
ആഹ്
അത് വലിയൊരു പണിയാണ് ട്ടോ കുട്ടിയക്ക് തിന്നാൻ കൊടുക്കാന്നുള്ളത്
ഉം അവിടെങ്ങനെ?
ഇവിടെ ഭയങ്കര മടിയാണ് ഇവിടെ ൻറെ മോന് മൂന്നാം ക്ലാസ്സിലാണ് ഓന് ഞാൻ ഇപ്പഴും ചോറ് വാരി കൊടുക്കണം തിന്നതന്നെ രണ്ടോ മൂന്നോ ഉരുള ഓൻ തിന്നും അഥവാ ഓന്റെ മുന്നേക്ക് ഞാൻ ചോറ് വെച്ചു കൊടുത്താൽ അന്നോൻ ചോരേന്നെ ഇല്ല
ഹ ഹ
ഇപ്പ ത്ര വലുതായിരിക്കണ മൂന്നാം ക്ലാസ്സൽ എത്തിക്കണ എന്നിട്ടും ഓല ങ്ങനെയാണ്.
ഉം സ്കൂളിൽ ന്നൊന്നും ഇപ്പ ഭക്ഷണം കഴിക്കൂല ല്ലെ
സ്കൂൾ ഓല്എന്താ കാട്ടെല്ന്ന് ഓൽക്കനെ അറിയുള്ളൂ
ഹ് ഹ് വരുമ്പോ കൊയങ്ങി എണ്ണി ആയിണ്ടാവും
ആ ന്നാലും ഓൽക്ക് തിുന്നാനൊന്നും വാണ്ട ഫോണ് മതി ഫോണ് ന്നറഞ്ഞിട്ടാ വരിക അല്ലാതെ എന്താണ് ചായന്ന് പറയില്ല അത് വന്നാലെന്തേലും ഇതൊന്നില്ലേ നമ്മള് ഒരുഓൽക്ക് വല്ല ബിസ്കേറ്റ് അങ്ങനത്തെ എന്തേലും
ആഹ്
ഞാൻ പറിം ചോറ് വാത്തിരട്ടെയ്ച്ചും മ് ഹ് ചോറ് വേണ്ട
ഉം ഹ് ഹും
ഉം പിന്നെ വേറെഞ്ഞിന്താ രാവിലെക്കൊക്കെ എന്താ
രവിലക്കെന്താ തീരുമാനിച്ചില്ല
രാവിലേക്കറീല്ലേ തീരുമാനൊക്കെ
അല്ല രാത്രി തന്നെ തീരുമാനിക്കും അങ്ങനൊരു കിടക്കാനാവുമ്പളൊക്കങ്ങനെ
ങ്ങനെ ആലോയിച്ചും ഇങ്ങനെ എന്താണ് എന്താണ്ന്ന് ചെലപ്പൊ ചിലപ്പോ തീരുമാനം കിട്ടും ചിലപ്പോ കിട്ടൂല ചെലപ്പോ നേരം വെളുത്തിട്ടെന്തേലും ങ്ങ്ട്
ആഹ് അങ്ങനെ വിചാരിക്കും ചിലപ്പോ ഇഞ്ഞി രാവിലെ എന്തേലേ കാട്ടാ വിചാരിച്ച് കിടക്കും
ആഹ് അങ്ങനെ ആലോയ്ക്കും എന്താപ്പൊണ്ടാക്ക എന്താ ഇണ്ടാക്കന്ന് എന്നിട്ട് ഒന്നുന്നൊരു തീരുമാനം ആവൂലന്നിട്ട് വിചാരിക്കും ആ ന്റെരു നേരം വെളുത്തിട്ടല്ലെ എന്തേലൊക്കെങ്ങ്കാട്ടാറയിം
ഉംഹ് ഹ്
എന്നിട്ട് നല്ല പുട്ടൊന്തിലൊക്കെ ചുടും അല്ലപോ അതാദ്യം എന്ത്യതാമതി രാവിലെ ര്ന്നിട്ട് നിന്ന് ആലോചിട്ടോ എന്നിട്ട് വല്ലുഎന്തേലും കാട്ടും അത് ആദ്യം തന്നെങ്ങ്ട്ട് ചെയ്താൽ മതി
അതെ ഹ
അല്ലാതെ പ്പമ്മള് പൊറട്ട ഇതൊന്നും ഉണ്ടാക്കാൻ നിക്കൂല ഈ വല പുട്ട് നൂൽപുട്ട് അപ്പം ഇതൊക്കെ തന്നെതാ ത്തി ചെയ്താൽ മതി ചെയ്യൂല
ഉം
എന്നിട്ട് പിന്നെ ആലോയ്ച്ചും ഞിഎന്താ ഉച്ചക്കക്കെ എന്താ കറി വെക്കാന്ന് ന്നിട്ട് കൊറേ എന്ത് മീനും ചിക്കനൊന്നും ഇല്ലെങ്കി പിന്നെ അത് ആലോചിച്ചണം എന്നിട്ട് എന്തേലൊക്കന്നങ്ങട് വെക്കും ആ ആലോയ്ച്ചണ നേരട്ത് ങ്ങാണ്ടാങ്ങ്ട് വെച്ചാൽ മതി
ഉം ഹ്
ഉം